ഹലോ കേൾക്കുന്നില്ലേ എനിക്കെന്തോ ഒരു സൗണ്ടിന്റെ പ്രശ്നമുണ്ട്
ഹലോ ആഹ് ഇപ്പൊ കേക്കാ കേക്കണ്ട് കേൾക്കാം ആ പിന്നെ ആ അപ്പൊ ഇപ്പൊ ഇങ്ങനെ എന്താ എന്താ പറയാ അപ്പൊ പെൺകുട്ടിയോള് ആൺകുട്ടിയാണല്ലേ എന്തെങ്കിലുമൊക്കെ അവൾ ഉണ്ടാക്കും
ആൺകുട്ടികളും അതെ
സിംപിൾ ആയിട്ടുള്ളതും സിംപിൾ ആയിട്ടുള്ളന്ന് സ്പെഷ്യൽ ആഹ് സ്പെഷ്യൽ ഇല്ലായിട്ടുള്ളതും ഉണ്ട്
ങാ ങാ അയിശേരി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും
പിന്നെ നമ്മള് പച്ച എന്താ എന്താ പറയാ അവർക്കന്നെ ചെയ്യാലോ സമൂസ അങ്ങനെ
ങാ ങാ
പിന്നെ ഞങ്ങൾ സാധനം ഒണ്ടാക്കി ആഹ് അടുപ്പിൽ ഇവിടൊക്കെ വിപ്പൊടി ഇതൊക്കെ കൊണ്ട ആഹ് പിന്നെ എന്താണ് ആണായാലും പെണ്ണായാലും എന്ത് എന്തെങ്കിലും ജോലി അവരുടെ കാര്യങ്ങൾ അവര് ചെയ്യണം എൻക്
അതെ സ്വയം എന്താ പറയാ സ്വന്തായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചാല് നമുക്കൊരാ
പാത്ര അത് കഴികിടൽ അത്
അതെ അതിനൊന്നും കുഴപ്പൊന്നുല്യാ ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് എനിക്ക് ആൺകുട്ടിയാണെന്ന് കരു തീരെ ചെയ്യിക്കണ്ടിക്ക
എന്ക്ക് അതന്നെ ഇഷ്ടം ഞാനിതാ ഇവിടെ ചെറിയ ആള് ചിലപ്പോ ഞമ്മള് വേറെ ആഹ് അതും പറ്റും ചിലുണ്ടാവേ അവോട തൊടാൻ പാടില്ല ചുല് തൊടാൻ പാടില്ല വേറള്ളത
ആഹ് ആഹ് അതെ എ ല്ലാം എല്ലാരും ചെയ്യണം ഉം
ഏത് ഇതിലയുള്ളത് ഇപ്പ ചൂൽ തോടൻ പാടില്ല അല്ലെങ്കിൽ അവര് പണി എടു ക്കാൻ പാടില്ല അതേപോലെ ആണ് താ എന്നൊക്കെ പറഞ്ഞ ഞാൻ പറയും എന്താപ്പാ ഒരു ഗ്ലാസ്‌ വെള്ളം അവിടെ പോയിട്ട് ഒന്ന് എടുത്താൽ എന്താ കൊഴപ്പം എന്ന്
അതന്നെ എന്താ കൊഴപ്പം നമ്മള് എടുക്കുന്ന പോലെ
ഏഹ് അപ്പ് പ്പൊക്കെ അവർക്ക് കിട്ടാൻ നേരം വൈകിയ ദേശ്യം ഏഹ് അങ് അങ്ങനെയല്ല എല്ലതും എല്ലാവരും ചെയ്യണം അവനവന്റെ കാര്യ ങ്ങള് ചെയ്യണം കൊറെ എല്ലാം ചെയ്തില്ലെങ്കിലും കൊറെയൊക്കെ നമ്മള് ചെയ്യും എന്നാ
ഉം ഒരുവിധൊക്കെ അതും ചെല സമയത്ത് ഇപ്പൊ ഒരാള് ചെയ്തൊടുത്തച്ച് കൊഴപ്പല്ല ആഹ് ബുദ്ധിമുട്ടിക്കരുത് അതന്നെ അങ്ങനെ തന്നെ
ബുദ്ധിമുട്ടിക്കുന്ന രീതിയാവരുത്
ഉം
അങ്ങനെ ചെയ്യണവരുണ്ട് ആഹ് അതിപ്പോ എന്തിനാ ചെയ്യാണ് അത് ചിലർക്ക് ഇണ്ട് ഇപ്പൊ ആ ഇബിടെ അങ്ങനെ പ്രേത്യുപ്പ അങ്ങനെ ഏഹ് ഏട്ടൻ
ഇന്നിപ്പയെന്നും ഇല്ലേക്കുല്ലേ
അവരാപ്പാർത്തന്നെ ഇവിടെ മൂത്താപ്പട മക്കൾ വീടുകളൊക്കെ അടുത്തടുത്ത്
ആ
പിന്നെ അവരായിട്ട് നല്ല ബന്ധ പ്പൊ എപ്പഴും അവിടെ വരും പോം ഒക്കെ ചെയ്യും ഇപ്പൊ ഒരു പെരുന്നാളാണെങ്കിലൊക്കെ ഞങ്ങള് അവിടെ കൂടും ആ അങ്ങനൊക്കേണ് അവിടെണ് കൂടെ ഫസ്റ്റ് പെരുന്നാളൊക്കെ അവി കൂടും പിന്നെത്തൊക്കെ പിന്നെ എല്ലാരും കൂടെ എല്ലാരും പിരിയും പിന്നെ അവനവന്റെ വീട്ടിൽ പോകും അങ്ങനൊക്കെ പിന്നെ ആ അങ്ങെ ആ വീട് ഒരു ആറ് കിലോമീറ്റർ വിട്ടിട്ട് നമുക്ക് പോവാള്ള ദൂരേള്ളൂ എപ്പഴും
ആ ആ
ട്ടോ പഠിക്കണംന്ന് വിചാരിക്ക
വണ്ടി വിടൂല
ഇല്ല ഇല്ല പഠിക്കണംന്ന് വിചാരി
അതെ
വിചാരിച്ചാല് വരവ
ഹ് ഹ് ഹ ഹ അല്ല ഏ ഏ ഏറെ എന്തായാലും എറങ്ങും ഞാൻ വിചാരിട്ട്ണ്ട് പഠിക്ക ക്കണം
ആ പിന്നെ ലേറ്റ് ആവണ്ടാ പെട്ടെ ട്ടന്നായിക്കോെ
അതെ അതെ അതെ അയ് അത് ശെരിയാണ് നമ്മള് ലേ ആ സ്കൂട്ടി ഉണ്ട പ്പൊ അതിനനുസരി നമുക്ക് പഠിച്ചാല് നമുക്ക്ന്നെ പോവാലോ
ഓ
നമ്മള ആാവശ്യങ്ങൾക്ക് പോയിക്കൂടെ? എടുത്ത് നോക്കുവൊന്നില്ല എനിക്ക് അറിയില്ല എടുത്ത് നോക്കി നമ്മള് പഠി ക്കാ നോക്കീട്ട് ഫ്ലോപ്പ് ആയി പോയി. ഡ്രോപ്പ് ആയി പോയിന്നല്ല നമ്മള് വീണ അപ്പോ പിന്നെ നമുക്ക് അതിലൊരു ഞെട്ടല് വരുമല്ലോ ഒരു പേടി
ആഹ് വീണാല് ഒന്ന് നിർത്തി വീണാ ധൈര്യം കൂടുന്നാ പറയ്യാ.
ധൈ അത് ധൈര്യം കൂടെ എപ്പോഴാന്നറിയാ വീണ്ടും എടുക്കുമ്പോ.
ആഹ്
ഇട്ക്കാത്തവൻക്ക് പേട്യാ ഇടുത്തില്ല അവിടെ ഇട്ട് കയ് മുറെ ഞാൻ കിതെങ്ങും പറഞ്ഞ് ഞാന അങ്ങട് പോയി നിർത്തി പോന്ന് ആഹ് അപ്പൊ അങ്ങനെ ആകുമ്പോ നടക്കൂലല്ലോ ഉം
ആഹ്
പിന്നെ എന്തായാലും പഠിക്കണം ആഹ് ചെറുപ്പത്തില് പൊടിച്ചീ ലോ കൊറ്ച്ച് കൊറ കൊറ്ച്ച് ആയപ്പോ പിന്നെ നമ്മള് ആഹ് ഇന്നാലു ഇൻക്കൊരു കോൺഫിഡൻസ് ഇണ്ട് അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന് ള്ളത് ഒരു ഉള്ളി ഔടെ ഒരുത് ഇണ്ട് അഹ് അല്ല എനിക്ക് ഇടുത്ത് ഞാൻ ഒപ്പ ഒറ്റക്ക് ഇനിക്ക് എടുത്ത് നോക്കാൻ പേടിക്കില്ലെട്ടോ വേണങ്കില് ഇപ്പ അത്പ്പ നമുക്കത് കൂട്ട്യാല ല്ല സ്പീഡില് പോവും ഇങ്ങനെ കൂട്ടിയൊ കൊറ്ച്ച് അപ്പ അയ്നൻസരിച്ച് കണ്ട്രോളില് പോണ ഇൻക്കൊറ്യ പക്ഷെ ഇന്നാലു നമ്മളെ നോക്കാനൊര് ഒരാൾ നമ്മൾ കാണ് നമ്മളൊരു ധൈര്യത്തിന്
ആ വേണം കൂടെ ഒരാള് വേണം എന്നാലേ പറ്റൂ.
അല്ലെങ്കില് പൊതുവേ നമ്മള അങ്ങനത്തന്നെ ഞാൻ ഒ റ്റക്ക് ഒറ്റക്കാണെങ്കിലും കുറ ച്ച് ഒരു ഒതുങ്ങിയ ടൈപ്പാണ്. പക്ഷേ ഒരാള് കൂടെയിണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ധൈര്യണ്ട് നമ്മളായിക്കോളും പിന്നെ ആഹ് നമ്മളായിക്കോളും പിന്നെ അങ്ങനെ ഒറ്റയ്ക്കാവുമ്പോ നമ്മള് ഇങ്ങനെരു പ്പതിനെ ഒര് എന്താ പറയാ നമക്കൊരു ആൾക്കാരോട് അധികം സംസാരിക്കാതൊക്കെ ഒരു ഒതുങ്ങി കൂടിയിട്ട ആ അങ്ങനെ അങ്ങനെ നമുക്ക് തോ ആൾക്കാർക്ക് തോന്നും ആ സംസ് ഉഷാറായി അപ്പൊ കാണുന്നോർക്ക് തോന്നുന്നു നമ്മൾങ്ങനെ സംസ് സാരിക്കൊന്നുല്ല അല്ലാ സംസാരാണ് മെയിന് സംസാരം കൊണ്ട് ജീവിച്ചു പോണ ആളാണ് ഞാൻ എ
ആ ശെരി അതൊരു കഴിവാണ്
ക്ക് സംസാരിക്കാൻ ഇഷ്ടാണ് പിന്നെ എല്ലാവർക്കും നമ്മളോട് ഇഷ്ടുള്ളവര് നമ്മളോട് സംസാരിക്കാനും ഇഷ്ടാണ്
ആ ആ
അതുകൊണ്ടെന്താടി സംസാരിക്ണൊണ്ട് ന്നെ നമുക്ക് ആരെങ്കിലും ഒക്കെ ആയിട്ട്ണ്ട്
ണ്ടാവും ഫ്രണ്ട്ഷിപ്പ്
ആ അഹ്ണ്ടാവും ഉള്ളോരായിട്ട് നല്ലൽ ഇല്ല ഞ്ഞിപ്പം റിലേറ്റീവ്സ് ആണെങ്കിൽ നമ്മളോട് ഒരു സ്നേഹം ണ്ട് നമ്മൾ അവരോട് സംസാരിക്കുന്നോണ്ട് നമ്മൾ സമയം ണ്ടാക്കി അവർക്ക് ഫോൺ ചെയ്ത് സംസാരിക്കുന്നോണ്ടൊക്കെ ആവും
മിണ്ടാതിരുന്നാലേ ആരും ഉണ്ടാവൂല
അത് സത്യാണ് നമ്മൾ മിണ്ടാതെ നമ്മ
നമ്മള് സംസാരിച്ചാല് നമുക്ക് എവിടെ പോയാലും
അതെ അതെ അതെ അതെ വായ് തുറന്ന് നമ്മള് സംസാരിച്ചാ നമ്മള് കാര്യങ്ങളൊക്കെ ഒന്ന് എന്തേലും സന്തോഷം ആയിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ ഒരാളടു പറയാ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചറിയ അപ്പൊ അത് അവർക്കൊരാശ്വാസാണ് അതെ അതെ അത് അവർക്കൊരു ആശ്വാസാണ്
ഉം
പിന്നെ ചിലരുണ്ട് ഉള്ളില ഒന്ന് ഒതുക്കാ ഒതു ക്കിട്ട് ആരോടും പറ
ആരോടും പറയാതെ
അതില് കാര്യില്ല.
നടക്കുന്നോരു അങ്ങനത്തൊരുക്കു എന്തേ പ്രയാസ
ആഹ് കൂടുള്ളൂ അതെ അതെ. നമ്മള് അത് എന്താന്നറിയോ നമ്മള് നമ്മള് ഒന്ന് എന്തേലും ഉള്ളില് ഇണ്ടെങ്കിൽ അത് തുറന്ന് നമുക്ക് ഒരു മൈൻഡ് ഒന്ന് ഫ്രീ ആവ മാത്രല്ലാ നമ്മുടെ മനസ്സിന്ന് എന്തോ ഒരു ഭാരം പോയ പോവല്ലേ എറങ്ങിപ്പോയ പിന്നനമ്മക്ക് അപ്പളാ നമുക്ക് ഒര്‌രു കാര്യങ്ങൾ ഒരു എന്താ കൺഫ്യുല്ലലിരിക്ക സാനം സമയത്താണെങ്കിലി പൊരി ഇരങ്ങള്ൾ വരിയാതൊരാള് അവളോട് തൊറന്നു പറ അവളോട് പറയുമ്പോ മറ്റാളെന്തേ നമ്മോട്പ്പ ആഹ് അ മറ്റാൾ എന്തേം നമ്മള് പറയുമ്പോ നമക്ക് പിന്നെ എന്താ പറയാ പ്പഅതില് വിശ്
എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാ ഉം ഉം
ആഹ് എന്തേലൊക്കെ എ എങ്ങനെ ചെയ്യ എന്തയ്യാന്നുള്ളൊരു ചിന്ത വരും ഉള്ളിൽ നിന്നൊരു ചിന്ത വരും ടി അതെ ആഹ് അങ്ങനെയൊക്കെ നമുക്ക് കൊറെ കാര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം തൊറന്ന് പറയണോണ്ട് ഒരുപാട് ഗുണങ്ങള്ണ്ട് ന്തൊർ ഒന്ന് പറഞ്ഞിട്ടില്ല എന്തേലും വാങ്ങ്യ ങ്ങനെ വെച്ച് ങ്ങൾ റയും മനസ് എപ്പോളും നെഗറ്റിവിറ്റി ആവും പിന്നെ ചിന്ത മൊത്തം നെഗറ്റീവ് ആയോ തോട്ടെയ്ക്കാരം പിന്നെ അയ് മാ രം അമുക്ക് പൊന്നെ മൈ മനെസ്സ് ശരി അല്ലെങ്കിൽ ബോഡിം വീക്ക് ആവും അതെ എല്ലെം പോയി അതെ അതെ നമ്മെൾ എപ്പെളും നമ്മെൾ ആഹ് പിന്നെ നമ്മെക്ക് എന്തെലും ഒര പ്രശ്നങ്ങെൾ വെരുമ്പോ ആഹ് ഇതിൽ അങ്ങെട്ട് കട്ന്ന് ഹ് എന്താണ് ഏൽക്കാ ആൾ കെട്ന്ന് ഒൽച്ച് പോവാതെ. കേറണം ഏഹ് കര കയറിയെങ്കിലും ഉള്ളൂ നമ്മു ക്ക എന്താ പറയാ?
എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഇണ്ട്.
നമ്മ തീന്ന് കയറി ആരും നമ്മളെ രക്ഷപ്പെടുത്താൻ വരൂല.
ഉം സ്വയം രക്ഷ കണ്ടെത്തുക.
പി നമ്മ എണീറ്റ്പോര് പിന്നെ
എട
കട അതെ അതെ അതെ അല്ലാതെ ഒന്നും നടക്കുല്ല ആരും നമ്മളെ എന്താ പറയാ നമ്മള് സ്വയം ചിന്തിക്കണം. അതെയോ? ഇനി ഇപ്പൊരാള് നമുക്ക് എന്തൊരു വെ ഫീക്കാ പിന്നെ എന്താണ്? ആ ആള് പിന്നെ എന്തേലും അങ്ങനെ റ്റ് ഒരു സിറ്റുവേ ഏത് സിറ്റുവേഷൻ റ്റെല്ലാ ആണ് നമ്മളോട് അയാളോട് അയാള് നമ്മളോട് എങ്ങനെ പെരുമാറി ന്നുള്ളൊരു ചിന്ത അയാളുടെ ഭാഗത്തു നിന്നു കൂടി നമ്മള് കാണു ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ആ ഒരു പേശുമ്പോ അവിടെ നീണ്ടു പോകൂ ലേ അപ്പൊ തന്നെ നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും.
ഒരു പരിഹാരം ഇണ്ടാവും അതന്നെ.
അ അത് അല്ലാതെ എല്ലാം നമ്മള് ചെയ്യുന്നതാണ് ശ ശരീന്ന് വിചാരിക്കുമ്പോളാണ് പ്രശ്നം.
ആ ഒരു ധാരണ തെ റ്റാണ് ഇന്ന് മഴയണ്ടോ?
ഏയ് ഭയങ്കര വെയില് ചെറിയ വെയിലൊന്നല്ല ഇായ നിക വേ ഭയങ്കര ചൂട നമ്മൾ വേനൽക്കാലത്തിന്റതായ ഒരു ചൂട് അങ്ങനത്തെ ആ ടൈപ്പ്
ആഹ് അങ്ങ അോട്ട മഴ
മഴ ഇങ്ങനെ രാവിലെ നല്ല മഴ പെയ്തു പിന്നെ ഇതുവരെ
പെയ്തില്ലല്ലേ അയിന് മഴ പോകുമ്പോഴേക്ക്ും നല്ല ചൂടുണ്ടല്ലോ
ഇതൊന്നും കണ്ട ഒരു മഴയുടെ ഒരു ലക്ഷണില്ല ആണ്ട നല്ല ചൂടുണ്ട് ആ ശരിട്ടോ ആഹ